ഹയ് ആ പ്പം കേൾക്കുന്നുണ്ട് അതെന്തേ ആദ്യത്തേത്
അപ്പം ഞാനത് കട്ട ട്ടാക്കി
അയ് ശരി വേറെ എന്തൊക്കെ സുഖാണ് കൊയപ്പന്നുല്യ
ഹേയ് കുടിച്ചിട്ടില്ല. തലങ്ങനെ വേദനിക്കിണ്ട് എന്താന്ന് അറിയില്ല
ആ
മ്മ് എന്നും ഇപ്പോ ഒരു തലവേദന ആദ്യം മൈഗ്രേൻ ഒ കണ്ടാർന്നി ന്നി പ്പം അതിന്റെണാവോ? ഈ മൈഗ്രേയ്നെങ്ങെനെ വെരന്നെന്നറിയോ?
അത് ഒറക്ക്‌ക്കൊറവൊണ്ടല്ലേ.
അതെ ആ ന്നാൽ ദി നല്ലെണ്ണം ഉറങ്ങ്യാർന്ന്. പ്പം ഞാൻ തീരെയൊറങ്ങാറില്ല ഞ്ഞിയതാവോ?
ആ അത് മൈഗ്രേൻ തലവേദന വര്ന്നത് കൊറച്ച് ഒറ്ക്കിന്റെ കൊറവും പിന്നെ നമ്മളെ പിന്നെപ്പന്താ വെറെന്തോര് പ്രശ്നക്കൂടി പറഞ്ഞേക്ക്‌ ആ ആഹ് ഡ്രസ്സൊക്കെകാരൻ വരെ എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ കൂടുമ്പൾ നിർ ഇത്ര കാര്യ ടെൻഷനെന്താ?
ആഹ് പ്പ വെറും ടെൻഷനാണ്. അയ്യോ പ്രഗ്നന്റാരുന്നേ അപ്പോ അബോഷനായി അങ്ങനെ ടെൻഷ ണ്ട്. അതല്ലാണ്ട് ന്നെ വേറെയും കൊറെയൊണ്ട് ഞാനി ഇപ്പ ഓൺലൈനായിട്ട് കൊറെ വർക്ക് ചെയണ്ടല്ലോ. അപ്പ അതിലിപ്പോ പ്പിങ്ങെനെ ഒര് സാഹച തിരി ആയ കാരണം ഇൻക്കീ കൊറെച്ച് സം ക്ലാസ്സെടുക്കാപ്പറ്റില്ലാന്ന് പറഞ്ഞേ പ്പോ ഒര് കുട്ടിക്ക് ഞാനിങ്ങനെ എടു ണ്ട്, കൊറെപ്പേർക്ക് കൊടുക്കണൊണ്ട് അഡ്വാൻസ്. ഹിന്ദിയെക്കെയെടുകണ്ട് പ്പ ഒര് കുട്ടിക്ക് എടുക്കണില്ലാന്ന് പറഞ്ഞപ്പോ അപ്പ ആ പേരെന്റിപ്പോ പത്തൊമ്പതാതീ ആ കുട്ടിക്ക് എക്സാമാണ്. അപ്പോ എക്സാമിന്റെ ടൈമിലിപ്പ മെന്റെറെ മാ റ്റാൻ പറ്റില്ലന്നെക്കെപ്പറയാണ് കാ നമ്മെടെ സാഹചര്യം കൂടിയവരാലോചി ക്കണല്ലോ നമ്മളിപ്പയിങ്ങെനൊരു രിക്കണ ആയൊക്ക് ഞാനിപ്പയി ഒര് ആറ് സ്സ്ത്തെ ക്ലാസ്സൂടെയായി കഴിഞ്ഞാ ആ ഒര് മന്ത് കഴിഞ്ഞു. അപ്പോപ്പിന്നെ നെക്സ്റ്റ് മന്തായിട്ട് വെറൊരു മെന്റെറെ മാറ്റി കൊടുക്കാമെന്ന ഞാൻ വിചാരിച്ചുണ്ടാർന്നേ നമ്മെളിപ്പയിങ്ങെനെയിരി കേ തന്നെയല്ലേ നമ്മളത് പറയണത്. പ്പ അവെര് പറയണത് പത്തൊമ്പതാം തി. അടുത്ത മാസം പത്ത് പത്തൊമ്പതതിയാണ് എക്സാമ് വരെണെത്. അപ്പ അവറിക്ക് ആ പത്തൊമ്പതാതിത്തെ എക്സാമുക്കൂടി കഴിഞ്ഞിട്ട് വേറെ മെന്റെറെ മാറ്റിയാൽ മതിയെന്ന്. അത് വെരെ ഞാൻ എടുക്കണം ന്ന്. പ്പ അതിന്റൊര് ടെൻഷനില്
അത്ശരി എത്രോട്ടികളൊണ്ട്
ആര്ക് എനിക്യോ ആ അത് ഒര് കുട്ടിക്ക് ഒര് ടീച്ചറ് അങ്ങെനെണ് പിന്നെ അതല്ലാണ്ട് സപ്രേറ്റ് വെറെ ക്ക്ണ്ട് അപ്പൊ കൂടി ക്ലാസ്സുകളും പിന്നെ നമ്മക് മെന്റലി കൊറെ ഇതിപ്പോ ഞൻ പറഞ്ഞില്ലേ അതിന്ടെടെ കൊറെ ൻഷനും കാര്യ
അത ഉണ്ടായി പോമ്പോ അതായ ശരീരത്തിന് കേടും ഉണ്ടായിട്ട് പോമ്പോ സംഖ്യ പൈസക്ക് ചെലവാണ് നമ്മക്ക് ഭയങ്കര കേടാണ് ശരീരത്തിന് പിന്നെ മ്മള് സരിക്കും നോക്കിറ്റല്ല നമ്മള തടി കേടു വരാ ആ
അതും മൊത്തത്തിലൊര് എന്തോ ഒരു പോലെ ചില പ്പ അതൊക്കെ തോന്നള്ളൂ തല എങ്ങനെ വേദനിക്കണ്ട് ആ ഞാൻ ഇപന്റെ വീട്ടിലാ അവിടെ അമ്മണ്ട് മ്മന്നായി നോക്കും അതിലൊന്നും കൊഴപ്പില്ല കുട്ടിയുണ്ട് കുട് ട്ടി നോ ക്കു നല്ലോണം ആ വീട്ടത്തെ കാര്യന്നൊരു ഇവിടത്തെ ഒരു
നമ്മളെ തടിയൊണ്ട് തോയ്ക്കണ്ടാവില്ല അട അടങ്ങിരിക്കാനും മനസ്സിനൊരു ഇതു വാണ്ടേ നമ്മ ഒന്ന് ഇങ്ങനെ കഷ്ടപ്പാടാമ്പോ നമുക്ക് ഭയങ്കര ക്ഷിണാവും അ ഒരു റെസ്റ്റ് ണ്ടാവില്ല പിന്നെ എങ്ങനെയും ക്ലസ്സെടുത്തിട്ട് ഒരഅര മണിക്കൂർ കഴിഞ്ഞി ട്ടണ്ട് ഞാനിപ്പോ തയ്യല് ഇതേ പഠിക്കാൻ വാണ്ടി ഒരു മാസത്തെ കോഴ്സ് എടുത്തീന്
ആ
ആ ഞാൻ പഠിക്കുന്ന ടൈമ് ഞാൻ പഠിക്കാനാണ് ട്ടോ ഒന്ന് ടീച്ചറായി വർക്ക് ചെയ്യാൻ വേണ്ടി ട്ട് ഞാന് എനിക്ക് കൂട്ട് ഇതൊന്നും അറില്ല ജൻസിന്റെ അത് പഠിക്കാ വേണ്ടി ക്ലാസ് ക്കേറി എന്നും ന്റെ കുളി നാത്ത കഴ്ണതാണ് അപ്പൊ ഈ ഈ ഒരു മാസം ഫുള്ള് നിക്ക് ഓരോരോ ബിസിയായി വരാ അവക്ക് ഇരിക്കാ തന്നെ സമയം- ഇരിന്നെങ്കില്ലെ നമുക്ക് പഠിക്കാൻ പറ്റുവുള്ളൂ അവര എടുത്ത് കയ്യടത്ത് പിന്നെ ടത്ത മാസമതി. പിന്നെ കുട്ട്യാളൊക്കെ പോയ നമ്മ ഫ്രീ ആവുമ്പോ നമ്മളെ പണി പിന്നെ ഇട്താലും വേണ്ടീല
അതപ്പം അങ്ങനെട് താ മത്യാർന്നില്ലേ
അതല്ല ഇൻക് ഈ വെക്കേഷൻല് അടിക്കാൻ കി -
ആ അത് ശരി. ഇപ്പൊ അടിച്ചാലല്ലേ കുട്ട്യാളെ യൂണിഫോം ആവുമ്പോത്തിന് അടിക്കാൻ പറ്റോള്ളൂ ലെ
ആ അങ്ങനെ പഠിക്കാൻ. ലാസ്റ്റ് പഠിപ്പ് ഒന്നും ആയതോല്യ കുറെയൊക്കെ മനസ്സിലായിക്ക്‌ണ് ന്നാലും ശരിക്ക് ക്ലാസ്സ്‌ ക്ക്‌ ങ്ങമ്മള് ഓല് പറഞ്ഞക്ലാസ്സ്‌ അറ്റൻഡ് ചെയ്തിട്ട് ഓലോപ്പം ഇരിന്നു അടിക്കു -
അല്ല അങ്ങനെ ടൈലറിങ് പഠിച്ചിട്ട് ഇപ്പൊ അടിക്കിണ ആളാണോ
ആ
പൊറത്തേക്കൊക്കെ അടിക്കാൻ കൊടുക്കാറുണ്ടോ
ആ പുറത്തേക്കൊക്കെ കിട്ടാറുണ്ട് ന്റെ കുട്ട്യാൾക് ഒക്കെ ആ ചെറിയൊരു വരുമാനം. ഇവിടെ അമ്മളെ വീട് കുന്നുംപുറത്തായത് ആ ണ്ട് അയിലൊക്കെ മെച്ചം ണ്ട്. ഞാൻ ആദ്യം കടയിൽ ഇത് ടീച്ചർ ആയിട്ടും വർക് ചെയ്തക്ക്ണ്. ഓൺലൈൻ ആയിട്ട് ടീച്ചർ ആവാൻ നിച്ചല്ല എങ്ങനൊക്കെ ഏതൊക്കെ ന്നറിയാം വേണ്ടി ചെയ്തതാണ് ഓൻ ഞാന് മൂന്നു കൊറെ കുട്ട്യാളെ പട്പ്പിച്ചിട്ട് ഓലൊക്കെ നല്ല നല്ല നിലയിലെത്തീ ന്നെക്കാളും വിദ്യാഭ്യാസണ്ട് ഓൽ കൊക്കെ ടൈലറിങ്ങിൽ
അതെ നല്ല നല്ലതാണ് അങ്ങനെ സ്വയം ആയിട്ട്. ഞമ്മളിപ്പം ഹസ്ബൻഡ്‌ നെ മാത്രം ഡിപ്പ- പ്പെന്റ് ചെയ്യാണ്ട് നമ്മളും കൂടി ഒരു തൊഴിൽ എന്തേലും ചെയ്യാണ് ച്ചെങ്കി അത്രയും നല്ലതാണ് സ്ത്രീകൾ പുറ - തേക്ക് പോയിട്ട് ജോലി ചെയ്യാത്ത കാലം ഒന്നും അല്ലല്ലോ എല്ലാവരും ഇറങ്ങിയാണു അതെ ഇപ്പൊ വീട്ടിൽ എത്ര സ്ത്രീകൾ ഉണ്ടോ അവരൊക്കെ ഓരോരോ തൊഴിൽ ചെയ്യുന്നവരാ ആരും വെറുതെ ഇരിക്കുന്നൊരില്ല. അത്രയും അ - ഈ ള്ള ആളുകൾ മാത്രേ അങ്ങനെ ഇരിക്കണോള്ളൂ എല്ലാവർക്കും ഒരാ- ങ്ങനല്ലെ പ്പം പഠിച്ച ഒരു ജോലി നമുക്കിപ്പം കുറേ വിദ്യാഭ്യാസം മാ - ത്രല്ല നമ്മള് നമ്മള് എന്താണോ പഠിച്ചത് അതിന്റെയൊരു ജോലി ചെയ്തിട്ട് നമുക്ക് അതിനൊരു വരുമാനം കിട്ട്കാ പറഞ്ഞ വലിയൊരു കാര്യം തന്നെ ആണ്. അതിപ്പോ ടൈലറിങ് ആണെങ്കിലും ഞ്ഞിപ്പോ ഏ പ്പൊ അഥവാ നമുക്ക് ബിസിനസ് പോലെ പ്പം വീട്ടിലെന്തേലും കൊണ്ടാട്ടം ണ്ടാക്കേ അങ്ങനെ എന്തേലുമൊക്കെ അച്ചാർ ണ്ടാ- ക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്പം അവരുടേതായിട്ടുള്ള ഒരു കഴിവ് തന്നെ അല്ലെ അത് നമ്മളത് അത്ണ്ടാക്കിയെട് ത്താത്തന്നെല്ല വിറ്റാത്തന്നെല്ലെ അവർക്ക് ആ ഒര് സമ്പാദ്യം കിട്ടൊള്ളൂ അപ്പോ അങ്ങ
ഞാനും തന്നെ ഓൺലൈനിപ്പോ കുറേ വർക്ക് ചെയ്ത് ഒന്നും ഒന്നും മെച്ചപ്പെട്ട നമുക്ക് ഫോൺല് -ചാർജ് ചെയ്യാന്ള്ള പൈസ ട്ട്ണില്ല ഞാ ഈ പ്രൊഡക്റ്റ് സെല്ലിങ്ങൊക്കെ കായകിട്ടണം കിട്ടായല്ല നമ്മുക്ക് ഒരാൾ വാങ്ങി ന്റട്താള് വാങ്ങിയാണ് അങ്ങനെ
ആഹ് ഈ പ്രൊഡക്റ്റൊക്കെ ആവുമ്പോ അത് ആളുകൾ വാങ്ങ വാങ്ങിപ്പിക്കാനുള്ള ഒരിതും കൂടി നമ്ക്ക് വേണേ നമ്മളിപ്പോ നമുക്കത് ഇണ്ടായിട്ടും കാര്യല്ല ആളുകൾക്ക് വാങ്ങാൻ ഒരു മൈ മനസ്സും കൂടി വേണേ നമ്മളിത് ഇങ്ങനെ വായ്തോരാണ്ട് സംസാരിച്ചിട്ട് അവര് വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു നമുക്കൊരു ഇടങ്ങറല്ലേ അതുവാണ് പ്രൊഡക്റ്റിനേക്കാട്ടിലൊക്കെ എന്ത്‌ എന്തൊകൊണ്ടും നല്ലത് സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ്സെന്നെയാണ് സ്വന്തായിട്ട് നമുക്ക് എന്തെലൊക്കെ പ്പൊ ഈ ടൈലറിങ് പറഞ്ഞില്ലേ ടൈലറിങ് പോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ നല്ല മെച്ച നല്ല തയ്ക്കാനൊക്കെ തെരല്ണ്ടെച്ചെങ്ങാ മെല്ല ഒരു ഷോപ്പൊക്കെ ഇട്ട് കയിഞ്ഞിട്ട് കയിഞ്ഞാല് നല്ലതായിരിക്കും
മൂത്താപ്പയാണാള്
അങ്ങനെ പ്പൊ വീട്ടീന്ന് എങ്ങനെ പൊറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനൊന്നും ഇക്കാക്ക് കൊഴപ്പെയ്‌ല്ലല്ലോ
ഇക്കാക്ക് കൊഴപ്പില്ല ഇക്കാക്ക് സുഖല്ലാതിരിക്ക്യേന് ഇപ്പൊ ഒക്കെ ശരിയായി വര്ന്നേള്ളൂ ഒരു മാസത്തോ ഒ ഒന്നര കൊല്ല
അതെ അപ്പൊ ആരാ വീട്ട്ത്തെ കാര്യങ്ങളൊക്കെ നോക്ക
അത് നാട്ടില് സഹായം കൊണ്ടൊക്കെ അങ്ങനെ എത്തിച്ച് അവരൊക്കെ സഹായം കൊണ്ട ആഹ് ശരിയാ നമ്മൾ ഞമ്മൾ ശരിയാവാന് മൂന്നാളും ഒരേ പ്രയത്തില് ഒരേ രീതീല് ഒരേ പ്രായക്കാരാണ് ഞങ്ങകിപ്പോ പത്ത് ന അപ്പജ് പിന്നെ മ്മക്ക് ഇതൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷല്ല ഇനി മ
അതേ അതായിടാനല്ലേ നമ്മുക്കൊരു ഒരു പാട് സങ്കടം ഉണ്ടെങ്ക തീർത്ത് തരും വന്ന് ഏതു കാലാത്ത് സങ്കടം ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കാവും നമ്മളിങ്ങനെ മുന്നേറി മുന്നേറി ജീവിക്കന്നേ
ജീവിക്കും
മ് അതേ ശരിക്കൂട്ടോ അതിലും പരായിട്ട് സങ്കടം ഒരു സങ്കടം കഴിയുമ്പോ ഒരു സങ്കടായിട്ടുള്ള ഇവരാര് ജീവിക്കുന്നേ വെച്ചിട്ടാ അവരെ വച്ച് നോക്കുമ്പോ നമ്മളെക്കൊക്കെ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവര മ്
അപ്പൊ അപ്പല്ല ഞാനിപ്പോദ്ദേശിച്ചജാണ് കമ്പനിയില് വർക്ക് ചെയത് ആ ഒരാള് ഇപ്പൊ അത് ഇപ്പോ എക്സാം എഴുതി. അത് ഒരാള് രണ്ടാം ക്ലാസ് ചെറിയഒരാള് എൽ കെ ജി ചേ ഒന്ന് ഒന്ന് അടുത്ത പ്രാവശ്യം ചേർക്കുംഅച്ചിട്ടാ ഒന്നഴ ആഴ്ച്ചേ ആയിട്ടോള്ളൂ ഒന്നത് നാലഴി ചേർക്കണണ്ട്
പത്തില് പഠിക്കണ കുട്ടിയുണ്ട് ആൺകുട്ടി പെൺകുട്ടിയാ
പ്പം മൂന്നാളും പെൺകുട്ടിയാ
അതെ ആ അപ്പ പെൺകുട്ടിയോള് ആൺകു കുട്ടികള് അങ്ങനൊന്നില്യ പെൺകുട്ടികളാണെങ്കില് ആൺകുട്ടികളാണ് നല്ലോണം അധ്വാനിക്കണം തന്നെ എല്ലാവരും ചില ആൺകുട്ടികളാണ് പിന്നെ അങ്ങനെ ഇതൊക്കെയായിട്ട് ഇതാവണത് പക്ഷെ പെൺകുട്ടിയോള് ക എപ്പോഴും നമ്മുടെ കൂടെുണ്ടാവും നമ്മുക്ക് വേണ്ടിട്ട് സഹായിക്കണ കുട്ടികളായിട്ടാ മാറണപ്പോ ഇണ്ടൊക്കെ നല്ലതുതന്നെ ഉണ്ടാവുള്ളു നിക്ക് മക്കളെ ഏത് മക്കള അങ്ങനൊന്നല്ല അവര് ആ നല്ല പോലെയ്ട്ടെന്നെ വരും ആ നല്ലപോലെ പഠിപ്പിക്കാ അതായത് നമുക്ക് പറ്റ് ചുന്നോട് ത്തോളം പഠിപ്പിക്കുക അല്ല ജോലിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക ആ അവര്ക്ക് അവർക്കൊരാഗ്രഹം ഇണ്ടാവനണെട്ടോ നമ്മളടിച്ചേൽപ്പിക്കണ പോലെയല്ല അവരിക്കൊരാഗ്രത്തിനനുസരിച്ച് ട്ടവരെന്നെ പഠിപ്പിക്ക നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് വിവാഹൊക്കെ ആഹ് വിവാഹൊക്കെ അത് കഴിഞ്ഞിട്ട് ആലോചിച്ചാ മതി പറയാ. നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് സ്വന്തം കയ്യില് ആഹ് സ്വന്തം കയ്യില് പൈസയൊക്കെ ആയീന് ശേഷമാണ് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ
ആഹ് ആഹ് അത് ശരിയൊക്കെ തന്നെ
നമ്മളിങ്ങനെ കൊറച്ചൊക്കെരു കുട്ടികൾക്ക് ചിലർക്ക് കാണാനുള്ളൊരു ക്കെണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് നമ്മള് ഒരു പറഞ്ഞു കൊടുക്കന്നെ വേണം. എപ്പളും ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മള് ആഹ് എന്താറയാ നമ്മുടെ വീട്ടിത്തെ ഇടങ്ങേറ്കളൊന്നു അറിയിക്കാണ്ട് വള വളർത്തീട്ടൊന്നും കാര്യല്ല. നമ്മുടെ വീട്ടിത്തെ എല്ലാ സാഹചര്യങ്ങളും അറിഞ്ഞിട്ട്ന്നെവളർത്തണം കുട്ടികളെന്നെ അപ്പഴാണ് അവര് ക്കൊരു ആ ശരിയാണ് എന്റെ അമ്മീം അച്ഛനും ഞങ്ങക്ക് വേണ്ടി നന്നായി നോക്ക്‌ണ്ട് അങ്ങനെ തോന്നുള്ളൂ അങ്ങനെ അല്ല ചെല കുട്ടികളിപ്പോ എല്ലാ സൗകര്യങ്ങളും ചിലപ്പോ നമ്മുടെ വീട്ടിലുണ്ടാവില്ല പക്ഷെ അ അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തില് ഞാനങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു രണ്ട് രണ്ടായിരത്തിന്റെ ഷൂ അതുപോലെ ആയിരത്തിന്റെ ഡ്രസ്സ് ചിലപ്പോ നമ്മുടെ വീട്ടില് തീരെണ്ടാവില്ല വെയ് ക്കാനൊന്നും ചിലപ്പൊ വീട്ടി ലൊന്നുംണ്ടാകില്ല പക്ഷെ എന്നാലും ആർബാഡ ത്തിനും കുറവൂല്ലാണ്ട് മക്കളെ നെ വളർത്തും ത അങ്ങനത്തെ മക്കളാച്ച ആകെ തല തെറി- ച്ച് പോകും ആകെ കൂട്ടുകാരന്മാരെ കൂടെ പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോകും പക്ഷെ അയ്ലൊരു കാര്യല്ലല്ലോ അല്ല കൂടുതലും ബോയ്സൊക്കെ ക്കെങ്ങെനെ കാട്ടുള്ളൂ ഗേൾസ് ഒന്നും അങ്ങനെ എപ്പളും നമ്മുടെ അടുത്തന്നെ നമ്മടെ കാര്യങ്ങളൊക്കെ ഇതാവോല്ലോ ബോയ്സങ്ങനെ ഒരു ടീനേജ് ന്റെ ഒരു പ്രായായി കഴിഞ്ഞാൽ അവര് അവരുടേതായ ഒരു ഇതിലൊക്കെ ഉണ്ടാവുക അങ്ങനെ അപ്പൊ നമ്മളും കൊറച്ചൊക്കെ ഒരു ഇത് കൊടുക്കണം നല്ലതാണ് പറയ ഇപ്പൊ വീട്ടിത്തെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും പിന്നെ അവർ ക്ക്അവരുടേതായിട്ടുള്ള ഒരു എയിം ഉണ്ട് ണ്ടാക്കി കൊടുക്ക അങ്ങനൊക്കെ ശരിക്ക് ചെയ്യണം മക്കളൊക്കെ നല്ല പഠിക്ക്‌ ണ കു കുട്ടികളല്ലേ
ആ വല്യ കുഴപ്പല്ല
ആഎന്നാലും നമുക്ക് ഇങ്ങനെ നമ്മള് ഫോഴ്സ് ചെയ്യാന്നല്ല എന്നാലും എപ്പഴെങ്കിലൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ ഒന്ന് പറയാ അങ്ങനെയൊക്കെ ചെയ്യ നല്ലോണം ഫോളോ അപ്പ് ചെയ്തോളോണ്ടു അങ്ങനെ മക്കളെ കൊണ്ട് നല്ലൊരു ഇദാവട്ടെ
അആ ആ ന്നായി പോട്ടെ പുഴവക്കത്താണ്